ഫ്രീയാണോ ടി?
ആടീ പറഞ്ഞോ.
എന്താ പരിവാടി?
പരിവാടി കൊറച്ച് എഴുതാനൊക്കെ ഒണ്ടായിര്ന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്ക്ന്നു.
മഴയക്കണ്ടോ?
ആ മഴയാണ് ഇപ്പ പെയ്യുന്നു വീണ്ടും.
വൈ ക്രൈ?
ക്രൈയിങ്ങില്ല ജലദോഷത്തിൻ്റാണെന്ന് തോന്നുന്നു. തുമ്മലും ഉച്ചക്ക് തുമ്മലാര്
സുപ്പർ എനിക്കോ വയ്യായിര്ന്ന് ഇന്നലെനിക്ക് ഒ ഒട്ടും വയ്യായിര്ന്ന്
മൂ മഴയൊക്കെ ഇങ്ങനെ നിക്ക്ണോണ്ടായിരിക്കും
ആ മാമൻ പോയാ
ഇല്ലടി
പോണില്ലേ
കൊർച്ചൂസം കഴിഞ്ഞേ പോവൂ
ആ ആ ചേട്ടനുണ്ടാടി
ഇല്ലാ
ആ ചേച്ചിയൊ
ഇല്ല അവളും വീട്ടില്
ഓ ഇന്നലെ വെഡിങ്ങ് അനിവേഴ്സറി അല്ലായിര്ന്നോ
പതിനാറാം തിയതി
അ ആ ചിക്കനൊക്കെ തീർത്താ
ഏ ഓ ഓ ഓ
ചെല്ലാതിരുന്നു
വെക്കേ മെയ് വെക്കേഷനായോണ്ട് പിന്നെ എടക്കെടക്കെ ഒരു ക്ലാസ്സ് വെക്ക്യൂന്നാണ്
ഒട്ടും വയ്യടി
കൊഴപ്പ ഇല്ല പക്ഷെ വയ്യ നേർത്തെ കെടക്കും എതായാലും ചോറൊക്കെ കഴിച്ച
ആഹ് എനിക്ക് എന്ത് സഹിക്കാൻ പക്ഷേ ആ ഈം തൊണ്ടവേദനയും മണ്ടയ്ല് ഭാരം എന്റെ പൊന്നേ
ഉം
അപ്പനിക്ക് അതോണ്ട് നോസിയയിക്കുന്ന ചം നോസില്ലാന്ന് മൂക്കി ഓഴിക്കുന്ന ഒരു മരുന്നുണ്ട്
ഏ മണ്ടേൽ പോലെ
ആ അല്ല ഒരു മൂക്കിന്റെ ഇത് മാറാൻ
ഉം
നീ അടു തൊടാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സിനിമ ഏതാടി
ഞാൻ സിനിമ ക കാണത്തില്ലടി ആകെ ഈ അടുത്തായിട്ട് കണ്ടത് വാഴ ടു ആണ്
കണ്ട
അത് കണ്ട്
തിയേറ്റർ പോയിക്കണ്ടാ
ഓ
ആരൂടെ പോയി
നമ്മള് ക്യാമ്പിന്റെ സമയത്ത് പോയായിരുന്നു ഒരുസം എല്ലാരുടെ
എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്
നല്ലതായിരുന്നടി
പറ ഇത് കൊച്ച്
പറയാ എന്തര് എല്ലാരുട അവിടെ നമ്മള് ശ്രീ ശൈര്യത്തിലാണ് പോയത്
അങ്ങനെയൊക്കെ വിടുവായിരുന്നോ പൊറത്ത്.
ഇല്ല വിടത്തില്ലായിരുന്നു. നമ്മള് പ്ലാൻ ചെയ് പെർമിഷൻ വേടിച്ച് മാനേജറോടൊക്കെ സംസാരിച്ച് മൊത്തത്തി എല്ലാ ടീച്ചേഴസോ സംസാരിച്ച് കൺവീൻസ് ചെയ്ത് പെർമിഷൻ മേടിച്ചൊക്കെ പോയി, അങ്ങനെ വൈകിട്ട് ഉച്ചക്ക് ഒള്ള ഷ് ഷോ ആരുന്നു ഇപ്പം എല്ലാവരുടെ അല്ല ഉച്ചക്കല്ല രാവിലത്തെ ഷോ മ്മള് പതിന്ന് പതിനൊന്നരയുടെ എന്റെ ഷോന്ന് എന്തോന്നും പോയെ, അപ്പോ രാവിലെ കുക്കിങ്ങക്കെ കഴിഞ്ഞ് കാപ്പിയ കുടിച്ച് അത് രാവിലെ നേർത്തെ എന്തും പോയെന്ന് തോന്നുന്നു എന്തോ എന്തായാലും ഇവിടെന്ന് നേരെ ടീച്ചറും നമ്മളെല്ലാരോടും ഇവിടെ കെ എസ് ആർ ടി സി ബസ്സി കേറി, അവിടെ ചെന്ന് എറങ്ങി കണ്ട് തിരിച്ച് ബസ്സിൽ കേറി ഇങ്ങ് വന്ന് നല്ലതാർന്നു, സിനിമ കാണാനിർന്ന പിന്നെ എല്ലാരുടെ പ ഞാനും നമ്മള അടുത്തിര് ഇത് കണ്ടായിണ്ട് മൂന്ന്പേരും കൂടെ മൂന്ന് പേരും കണക്കെ കരഞ്ഞു തള്ളി.
നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുവല്ലെ.
ഓ
നീ അതാണോ ആദ്യായിട്ട് തിയേറ്ററി പോയി കാണുന്ന സിനിമ.
അല്ലടി ഞാ ആദ്യം കണ്ടത് മറ്റേ ലൂസിഫറു രണ്ടാം പാർട്ട് എറങ്ങിയല്ലെ.
എബൂരാൻ
അതെന്നെ അതെന്നെ
അത് അ ആരൂടെ പോയിക്കണ്ട്.
അത് മാമീടെ കൂടെ
അയ്യേ അത് കൊള്ളത്തില്ല കൂറ സീന
രണ്ടാമത് വേറൊരു സിനിമ കണ്ട് അത് ഏതാണെന്ന് ഞാൻ ഏദേശം ആലോച്ച് എനിക്ക് പിടികി ഓർമ കിട്ടും അല്ലല്ല അതൊന്നുംല്ല ഇപ്പോ അതിന് ശേഷം എറങ്ങിയെ. വിളിച്ചിരുന്നോ? അപ്പഴത്തേനും പറഞ്ഞ് എ വ വിളിക്കാൻ പറഞ്ഞു പിന്നെ വിളിച്ച് ഇ എൻ ഡി അവിടുത്തെ താഴത്തെ ബിൽഡിങ്ങിലാണ് ഒ പി ടിക്കറ്റ് എടുക്കാൻ പോയി നിക്കേണ്ടന്ന് ചോദിച്ച് അല്ലെ അപ്പ അപ്പറത്തെ ബിൽഡിംഗ് ആണന്ന് അപ്പ ചോദിച്ചച്ച് റേഡിയോ തെറാപ്പിടെ അവിടത്തെ അവിടെ പോയി ക്യൂ നിക്കണോന്ന് മ് പറടി
ആർക്കടി
ആഹ് പറഞ്ഞോ.
ഉം ഉം ആ നമ്മൾ എന്തെട പറഞ്ഞോണ്ടിരുന്നത്.
മാ മാമ ഏത് ഹോസ്പിറ്റ്ല് കാണിക്കുന്ന പാരിപ്പള്ളില്ലാ.
ക്ക് അല്ല തിരുവനന്തപുരത്ത്. മ് അപ് അപ്പം രണ്ടമത് കണ്ട സിനിമേടെ എനിക്ക് ഓർമല്ല, അത് ചേച്ചീടെ കൂടെ പോയി കണ്ടേ ആണ്, പൊങ്കോട് പോയ ചേച്ചി ഞാനവിടെ പോയ കണ്ടേ ഇല്ലടി ഒന്ന് ഒന്നും ഓർമ്മ വരത്തില്ല, ഒരുത് ഒരു കാര്യം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
ആ അതോളെ ഈ എടക്ക് പോയി കണ്ടേ ആണോ?
എടി ഈ ഒ ഒരുപാടൊന്നും ആയില്ല.
ഈ വഴാ ടു കണ്ട ശേഷം പോയി കണ്ടേ ആണോ?
ഏത് വ അല്ലല്ല അയിന് മുന്നേ അയിന് മുന്നേ മുന്നേ ഇല്ലല്ല അയിതിനൊക്കെ വ മുന്നേ എവിടാ ഇറങ്ങി കണ്ടേ ശ ആടല്ല ആടല്ലായാലും വേറെ ഏത് വേ ആട് ജീവിത വേറെ ഏതോരു എന്തോ ഏതാണെന്ന് ഓർന്നില്ല ഏതായാലും അല്ലത മറ്റില്ല അതടി മറ്റേ കല്യാണി പ്രദർശിച്ച സിനിമ ഉണ്ടല്ല ച ചന്ദ്ര ചന്ദ്ര
ലോക
ആ ലോക ലോക
എന്റെ പൊന്നെ അതുപോലും എനക്ക് അറിയൂലേ
എനി എനിക്ക് ഓർമ്മയ സത്യ എനി ഓർമ്മ വന്നില്ല
രു ജീവി ആവുന്നുണ്ട്
ഉം അതന്നയാ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെയിരുന്നു എന്തോലോച്ചിപ്പ ഇങ്ങനെ ആലോചിച്ചു പക്ഷെ എനിക്ക് പിടി ഇട്ടുന്നില്ല എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടു ഒന്ന് ഓർമ്മിചെടുത്തത്
ഞാ ഞാൻ എനിക്ക് തീച്ച തിത്രൽ പോയി സിനിമ കാണാൻ തുടങ്ങിയ ശേഷം അതാസ് സത്യം പറഞ്ഞെ ഇപ്പ ടി വി കാണുന്നതിനേക്കാളും എനിക്കിഷ്ടം തിയേറ്ററിൽ പോയി കാണാൻ
എഏ
കൊണ്ടാവാരുല്ലേ
ഇവടലാസ്റ്റന്റെ ഏ നിനക്ക് ഒറ്റയ്ക്ക് പോക്കൂടെ
ഒറ്റക്ക് പോയാ ഒറ്റക്ക് പോയിട്ടില്ല പോണംന്നൊക്കെ ഇണ്ട്
ഒറ്റക്ക് എന്ത പോണം നിനക്കൊനി ത്തിയില്ലേ
ആ അവളെ എന്റെ കൂടെ വരത്തില്ല
ഏ വരൂലേ
ഇല്ല ഇല്ല
അ്ഷായനെ വരട്ടി വരട്ടി ഇട്ടേക്കല്ലേ ഇട്ടേക്കുവല്ലേ പിന്നെങ്ങനെ അതു വരും
അത് അല്ല അതല്ലെങ്കിൽ എന്റെ കൂടെ എങ്ങും വരത്തില്ല
അത് ന്താ
അത് ഞാൻ വെളിയെറങ്ങി ഞാൻ ഒറക്കെ സംസാരിക്കുന്നതാ അതിന് എന്നെക്കാളും ഡിമാൻഡ് ഞാൻ ഒറക്കെ സംസാരിക്കുന്ന ഇഷ്ടല്ല ഞാൻ അങ്ങോട്ട് നോക്കുന്ന ഇഷ്ട് ടല്ല ഇങ്ങോട്ട് നോക്കുന്ന ഇഷ്ടല്ല അവളോട് വന്നാ മിണ്ടരുത്
ഹും
യെഹ് എനിക്കതോറക്ക തുമ്മിയ പറയ് നീയെന്തിനാ ഇങ്ങനെയെക്ക തുമ്മുന്ന നാണക്കേടാൾക്കാര് നോ ചുമ്മാ അതാ എനിക്കു കൊണം കേറി വരത്തില്ലേ
അയ്ശരി
അത് അത് പിന്നെ നിന്നെ പോലൊരു ജീവിയാണ്, നിന്നെ പോലൊരു ജീവി, അത് സിനിമയൊന്നും കാണുന്ന ന്നയിനൊരിതില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ് പോയി കണ്ട ശേഷം കണ്ട് കണ്ട് കണ്ട്പ്പോ ഭയങ്കര ഇഷ്ടമാണ് പോയ് കാണാൻ
ഏ നീ ഫ്രണ്ട്സിന്റെ കൂടെ പോണെ നേരെ കൊറേ ഫ്രണ്ട്സൊക്കെല്ലവര്ടെ കൂടെ പോണം
തല്ലാ വർഷേന്റെ കല്യാണം കയ്ഞ്ഞല്ലോ
ആഹ്
ഞാനും അവളു ആയ്ര്ന്നു ഞാനും അവളു ആയ്ര്ന്നു പോവാഞ്ഞ പിന്നെ അമലേട്ട്നെ കണ്ടണ്ടപ്പം അമലേട്ട്നെന്നെ കൊണ്ടൊന്നും പോയിട്ടില്ല ഒന്ന് രണ്ട് തവണ പോയിട്ട്ണ്ട് കൂടെ പിന്നപ്പള് അല്ലെങ്കി എപ്പളും ഞാനും അവളും കൂടേര്ന്നു പോണ ഞാന വള് ആഹ് അല്ലെ ങ്ക്യേ ആവണി അങ്ങനെക്കെയാര്ന്നു പോവ്ന്നെ
ഊം
പക്ഷേ എന്തോ പ്പല്ലാത്തിനോടൊള്ളൊര് ഇൻട്റെസ്റ്റൊക്കെ പോയി ഞാനവസാനായ് പോയ് കണ്ട സിനിമ വാഴാ ടൂവാണെന്ന് തോന്ന് അയ്നുമ്പ് ആട് പോയ് കണ്ട് അതും കൊള്ളാര്
ഉം വാഴാ റ്റു ആര്ടെ കൂടെ ര്‌ടെ
അത് ഞാനും അമലേട്ട്നും വർഷിം എല്ലാരൂടെ പോയ്കണ്ട്
ആഹ് ആഹ്
നല്ലെയായിരുന്നു അത്
ആഹ്‌ നല്ല സിനിമേയിരുന്നു
ഞാൻ കരഞ്ഞ് പഷേ കൊള്ളാം നല്ലതായ് ചിരിക്കാൻ ഒരുപാട് ഇണ്ട്
ആഹ് ഇണ്ടായിരുന്നു ഞാനാണെങ്കി ചിരിക്കിന്ന ചിരിക്കിന്നണക്കെ ഞാന് ഒറക്കയാടി ചിരി തിയേറ്ററില് ചെന്നിരുന്ന് കാ ച്ചെ അത് അപ്പുറത്തും ഇപ്പുറത്തുള്ളോല്ക്ക് ശല്ല്യാക്കി അപ്രത്തിരിക്കിന്നവന് എന്നെ അടിക്കും കരയുന്നോയിച്ചാല് തിരിച്ചറങ്ങിയപ്പന്റെ കണ്ണ് പൊ ക്കില്ലാ കരഞ്ഞുത്തി വീങ്ങിയാണ് ഇരുന്നെ പോളത്രയും കൂടെ ഈഹ് ഒരു പരവത്തിലൊക്കായപ്പത്തേക്ക്
സത്യം പറയാല്ലെടി നമ്മള അ വ്ടെ പോയി സിനിമാണുമ്പഴേ നമ്മക്ക് ഇത്രയൊക്കെ ചിരിക്കാൻ പറ്റോളുന്നക്ക് ക്കെ എനിക്ക് മന്സ്സിലായിട്ടൊള്ളത് നമ്മള് വീട്ടിര്ന്ന് കാണുവാണേയി നമ്മളിങ്ങനെ ചിരി
ഇല്ലില്ല അവിടാമ്പൊ നമ്മള് വേറൊന്നും ചിന്തിക്കുന്നില്ലല്ലോ നമ്മൾ ഒറച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോ വീട്ടുകാര് പറയും
പക്ഷെ നമുക്ക് വീട്ടി ഒറച്ച് ചിന്തിക്കാം അല്ല വീട്ടി ഒറച്ച് ചിരിക്കാം പക്ഷെ അവിടെ പോയാലാവുമ്പൊ കുറച്ച് പക്ഷെ നമ്മൾ അതൊന്നും ആലോചിക്കുന്നുന്നത് പോലും
സത്യമായിട്ട് ഞാൻ വീട്ടിലൊന്നും സിനിമ കണ്ടപോലും ഇങ്ങനെ ചിരിക്കാത്ത ഞാനാണ് അവിടെ പോയി
ഞാനൊക്കെയെ ഞാനാണെങ്കിലെടി കൂടെക്കൂടെ കൈയ്യും ചൂണ്ടുമെടി എന്നച്ച ഞാനേ ചിന്തിക്കുന്നില്ല അന്നേരം കാണുന്നുവില്ല കൈ പിടിച്ച് ആ കൂടെക്കൂടെ മറ്റെ ചിരിക്കുമ്പോ മറ്റേ ഇങ്ങനെ കാണിച്ച് കാണിച്ച് കൈയ്യും പൊക്കിക്കൊണ്ട് കോമഡിയാർന്നു
വർഷേ നിന്നെപ്പോലാണ് മറ്റേ അട്ടഹാസ ചിരിയാണ് അട്ടഹാസ പേടിച്ച് പോവും പക്ഷെ എന്തോടെ എനിക്ക് അത് എൻജോയ് അതേ നമ്മള് ഭയങ്കരൊരിതാരിക്കും നമ്മള് നമ്മളിങ്ങനൊന്നും നമ്മള് മുമ്പ് ഇങ്ങനൊന്നും ആയിട്ടില്ല അതുകൊണ്ടെനിക്ക് ഭയങ്കര പക്ഷെ ഒറ്റപ്പെട്ട് പോയാ ആരെങ്കിലുവൊക്കെ കൂടെ വേണം എന്നാലെ ഒരു രസവുള്ളു
ഒരാളും കൂടൊണ്ടെങ്കി കുഴപ്പമില്ല
നീയും നിന്റെ ബെസ്റ്റീം കൂടെ പോവാത്തെന്ത്
ഏത് ബെസ്റ്റി
വർഷ
ഓ അവക്ക് എവിടെന്ന എനിക്കെവിടെ സമയം അല്ലെങ്കിലി സമയം ഒണ്ടെങ്കിലും പൈസയൊന്നൊക്കൂല്ലെടി അതൊന്നും നട
അത് ശരിയാണ് പൈസടെ കാര്യം ആലോചിക്കുമ്പോ നമ്മ മ്മള് ഇതായിപ്പോ
ഞാനതുകൊണ്ടല്ലേ എനിക്ക് ജോലിയൊക്കെ ആവുന്ന സമയത്ത് ഞാനും പോകും ഇടക്കിടക്ക്
ജോലിയൊക്കെ ആവുമ്പോ നീ നിനക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെക്ക്
അതെ
അവള് വരാറില്ലേടീ
ഓ വരൂടി അവള് എടക്കെടക്ക് വരും
അവൾക്ക് തീരാറായി കാണൂലേ
ആ അവക്ക് കോഴ് മറ്റേ ഇത് ക്ലാസ്സ് കഴിഞ്ഞ് ഇപ്പോ പ്രാക്ടീസ് ബാച്ച് ആണ്
ഏതെങ്കിലൊക്കെ കിട്ടിയാ പ്രിലിംസ്
എഴുതിയേനൊന്നും തോന്ന എക്സാമൊന്നും
മറ്റേ അണ്ണൻ ജോലിക്ക് കേറി ല്ലേ വർഷടെ ചേട്ടൻ
ആഹ് ട്രേഡിങ്
ശമ്പളൊക്കെ ഇണ്ടോടി
കാണും ഓ അത്യാവശ്യം മറൈൻ എഞ്ചിനിയറല്ലെടി അപ്പോ അതിന്റേതായിട്ടുള്ളൊരു ഇത് കാണും
എന്തേലും ഉണ്ടായ നന്നായല്ലെ അവിടെ മ് ച്ച് എല്ലാരും രക്ഷപ്പെടോല്ലോ
ഉം
ഏ് മറ്റേ അണ്ണൻ പത്രടാൻ പോവല്ലേ
ഓ പിന്നെ പി എസ് സി പഠിക്കുന്നുണ്ട്
പൂ എഴുതാൻ ഇല്ലേ ക്ക് നി
ഒണ്ട് ഒണ്ട് ഉം നോക്കാ
ഓക്കെ ഞി എപ്പോഴെങ്കിലും വിളിക്ക്